ഹലോ
ഹലോ കേൾക്ക്‌ണ്ടാ
ആ ആഹ് കേൾക്ക കേ കേൾക്കാവോ
ആ പ്പ കേൾക്കണ്ട്
ഉം പിന്നെ ആ സുഖായിട്ടിരിക്കന്ന് അവിടെയാ
ഇവിടെ സുഖാണ്
ഉ മഴണ്ട ചോറ് കഴിച്ചു
ഉം ആ ആ മഴണ്ട് ഇവിടെ അവിടെ മഴണ്ട ആ മഴ പെയ്യ ആഹ് നല്ല മഴ തന്നെയായിരുന്നു
ഉം മക്കളൊക്കെ എന്തെടുക്കും
മക്കളിതാ പഠിപ്പ് കഴിഞ് ഇത കെടുക്കാൻ പോവല്ല നേരത്തെെ എടുക്കുവോ
ആ മകൻ ഇപ്പടാ ഉറങ്ങിയതെ
ആഹ്
ആ അപ്പൊ ഞാനും ഒന്ന് കിടന്നതേ ഉള്ളൂ
ആഹ് എത്ര മക്കളാ
രണ്ട് മക്കള്
ഉം
ഉം
പിന്നെ എ ഇവിടെ മൂന്നാള് നേരത്തെ ആവോ ഫുഡ് ഒക്കെ
ആഹ് ഫുഡൊക്കെ നേരത്തെയാവും ഉച്ചക്കും ഇല്ല ഉച്ചക്ക് വന്നാണ്ടെ വൈട്ടത്തേക്കും കൂടെ കണക്കാക്കി വെക്കും
വെക്കൂല്ലേ ഉം പിന്നെന്താ മീ കറി കറിയൊക്കെ
കറി മത്തി കറി മത്തി വർത്തത്
ഉം
പിന്നെ പപ്പരക്കയും പരിപ്പും കൂടെ വെച്ച കറി ചാറ് കറി
ആഹ് പപ് പപ് പപ്പായെ
ആഹ് പപ്പായ
ആഹ്
പപ്പഴക്കാന്ന് പറയുന്നെ ഒരേ നാട്ടിലും ഒര്
നമ്മളെ നമ്മള് വി അവിടെണ്ടായതന്നെ
ആ വീട്ടിലുണ്ടായത് തന്നെ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് ഏഹ് പപ്പായക്കയും കാന്താരി അങ്ങനെ കൊറച്ച് കൊറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് ആഹാരൊക്കെയായിക്കും
ആഹ് വേറെ പയറ് അങ്ങനെള്ളൊക്കെണ്ടാ പയറ് മത്ത
ആഹ് പയ പയറുണ്ട് കോവ കോവക്കയുണ്ട് പാവക്കയുണ്ട്
ഉം
വേണ്ടക്കെയുണ്ട്
ആഹ് അ ഏതാ കുറ്റി വെണ്ടേ ന നീളം വെണ്ടേ
ആഹ് നീളം വെണ്ട
അ
വീട്ടിലുണ്ടോ കൃഷിയൊക്കെ
ആഹ് ഇണ്ട് മത്തണ്ട് ചെരക്കണ്ട് മത്ത ചെരക്ക
ചെരക്കാന്ന് അർനാ
ചെരക്കാന്നർഞ്ഞാല് നമ്മളെ ഓ എന്ത് വേറൊരു പേരുണ്ടല്ലോ കുമ്പളങ്ങട പോലെ നീള
ആ ആഹ ആഹ മനസിലേ പടവലങ്ങ
പടവലങ്ങല്ല അയില്ല
ഉം ഉം
വായുതലങ്ങളുടെ തൈ്യൊക്കെ നി ഇണ്ടായിണ്ട് പക്ഷെ അമ്മ കായ ഇണ്ടായിട്ടില്ല അവിടുത്തെ കളി തെയ്യ്
തക്കാളി ഒക്കെ പിടിച്ചോ
ആഹ് മെളക്ണ്ട് തക്കാളിയൊക്കെ നല്ല ഹൈറ്റിലാണ് തൈ നിക്ക്ണത് പൂവ്ട്ണ്ട് പക്ഷെ അയ്മ്മെ കായ ഇണ്ടാവ്ണില്ല
ആണല്ലേ
ഉം പിന്നെ വ വഴ്തലങ്ങളെ തൈയുണ്ട് പിന്നെ വെള്ളമെളകും ഉണ്ട് വയല മെളകുണ്ട് വേപ്പ് തീരെ പിടിക്കുന്നില്ല ഒ
വേപ്പില പിടിക്കുന്നില്ലേ
വേപ്പ് എതലെ വയ്ലറ്റ് മെളക് നമ്മളെ ചീന മെളക്ല്ലേ അതുപോലത്തെ മെളക്
ആ ആ ഇവിടെ വയല പച്ചമൊളക് ഇല്ല പച്ച പച്ചമൊളക്
ആഹ് ചീനമേളക്ണ്ടാ അത് ഇണ്ടാ
ആ ആ ഉണ്ടണ്ട്
ആഹ
പിന്നെ ഫുഡൊക്കെ വെക്കാൻ ഇഷ്ടമാണോ എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല്ി
ഇന്ന് ഇതായിരുന്നു സാമ്പാർ
ആ കുട്ടികൾക്ക്ിഷ്ടണ പച്ചക്കറിയൊക്കെ
ആ അവർക്ക് ഇഷ്ടമാണ് പച്ചക്കറി അവർക്ക് പച്ചക്കറിയും ഒരു മീൻ വർത്ത ഉണ്ടാവും ഒരാള് മീനങ്ങനെ കഴിക്കുല്ല ഓര്ക്ക് പച്ചക്കറിയ്യോടെന്നെ കൂടുതല് താല്പര്യം
ആഹ് ആഹ് മീനൊക്കെ വരോ അവ്ടെ?
മീന് വരും ഒര് വൈകുന്നേരം വരും
ആഹ് ആഹ്
അപ്പൊ പിന്നെ നമ്മക്ക് നാളെക്ക് ഇന്നിപ്പൊ ഇന്നിപ്പൊ ഇത് കൊടന്ന് ഏഹ് മറ്റേ മ ളില്ലെ ചൂട ഉം അത് കൊണ്ടുന്നേക്കുന്ന്
ഉം
അവിടൊക്കെ എങ്ങനാ വെലൊക്കെ നല്ല വെലണ്ടോ
ആഹ് നൂറ് രൂപയാണ് മിനിമം വെല നൂറ് രൂപെ കൊറഞ്ഞ മീനൊന്നും കിട്ടില്ല ഉം
ആഹ് അയിന്റപ്പൊ അയും കൊറവില്ല
ആഹ് അതെ
ഉം
അതന്നെ ആഹ് ചെല മത് ഇപ്പൊ മൊട്ടയൊണ്ട് മത്തിക്ക്
ആ ഇണ്ട് ഇണ്ട്
അഹ് ആൺ
ഉം അവിടിതൊക്കെണ്ടൊ ഫ്രൂട്ട്സ്ണ്ടൊ റെംബൂട്ടാന് അങ്ങനത്തെ സാനങ്ങളൊക്കെണ്ടോ?
ആഹ് ഇല്ലേ ക്ലോവിക്ക ചാമ്പയ്ക്കൊക്കെയുണ്ട് ആഹ് പാഷൻ ഫ്രൂട്ടുണ്ട്
ആഹ് ആ പ്രേഷൻഫ്രൂട്ട്ണ്ട് റംബൂട്ടാണ്ട് പിന്നെ ഇല്ല ഹൊ സപ്പോട്ട
ആഹ് ആഹ്
ഇത് ഇണ്ടായിട്ടില്ലാട്ടോ ഇത് വല്തായിണ്ട് മരം ആയിണ്ട്
ആഹ് ആഹ് ഇവിടെ ആത്തച്ചക്കയൊക്കെയുണ്ട് ആത്തച്ചക്ക ചക്ക
ഉം അത്ണ്ട്വ്ടെ ആഹ് ആത്തച്ചക്കണ്ട്
ആഹ് ആഹ് ആഹ് സീതപ്പഴോന്നും പറിം
ഉം അതാറാറ പോലത്തെല്ലേ അരാറ പെരേക്ക് ഇല്ലെഹ് ആഹ് ഉം
പിന്നെ
ഇവിടെ രണ്ട് സൈസും ഉണ്ട് ഇവിടെ രണ്ട് സൈസുണ്ട് മറ്റേ അറാറ പോല് ത്തേതുണ്ട് മറ്റേ തരോം ഉണ്ട് ആഹ് അത് പിന്നെ അങ്ങനെ കടേലൊന്നും കണ്ട്ട്ട്ല്ല വിക്കാൻ വെച്ചിട്ടൊന്നും കണ്ട്ട്ട്ല്ല ഈ സീതപ്പഴം വെച്ചിട്ട് കണ്ടിട്ട്ണ്ട്
ആഹ് അത് നല്ല മധുരം പഴുത്ത് കഴിഞ്ഞാ നല്ല മധുരാ
ആഹ് അയിണ്ടൊ വീട്ടില് ആ പഴണ്ടാ
ഇവടെ എന്റെ വീട്ടിലുണ്ട് ഹസിന്റെ വീട്ടിലും ഉണ്ട് എ
ആഹ്
ആഹ് ഹസിന്റെ വീട്ടില് ഹസ്സാണ് എല്ലാം വെക്ക്ന്നെ അവടെ കപ്പയൊണ്ട് പാവയ്ക്ക പിന്നാ
ആഹ്
മുരിങ്ങേക്ക്യാ
ഉം ഇവിടെ മുരിങ്ങണ്ട് പക്ഷെ കായ്ക്കൂല്ലടോ മുരി കായണ്ടാവൂല്ല എന്താവോ അറീല്ല അത് വക് ആ വീട്ടിൽ ഞങ്ങക്കിപ്പന്ന്
ലേരിക്കും
ഏഹ്
ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചു നോക്കിക്കേ
അപ്പ ഇണ്ടാവോ
ആഹ് അപ്പം കായക്ക വരും.
ആഹ്
ഉം അയി
ഇവിടെ ഇതേപോലെ ആഹ് റബ്ബൂട്ടൻ അതേപോലെ കായിക്കാണ്ട് ഇപ്രാവശ്യം വെട്ടി കളയാന്ന് പറഞ്ഞ നല്ല ഹൈ നല്ല വല്ലിയ മരം ആയിക്ണ്
ഇപ്രാവശ്യം ഞമ്മക്കത് വെട്ടിക്കളയാന്ന് പറഞ്ഞതാ അപ്പ ഞങ്ങൾ സമ്മയിച്ചില്ല ഇവര്
ആഹ്
ആ അപ്പൊ ഇപ്രാശൃം ആവുമ്പൊ കയിച്ച്
ആഹ് വെട്ടിക്കളഞ്ഞിരുന്നെങ്കിലോ അല്ലേ
ആഹ് അതന്നെ.
ഉമ്
പിന്നെ ഇതേപോല ചക്ക ഇണ്ടാ വീട്ടില്
ചക്ക ആഹ് പ്ല ഉണ്ട് ചക്ക ഉണ്ട്.
ഉം
ചക്ക വച്ച് ചക്കക്കൊഴയൊക്കെ ഉണ്ടാക്കും
ആഹ്
ചക്കപ്പം ചക്ക വെച്ച് പല വിഭവങ്ങൾ ഉണ്ടാക്കാലോ
ആ ഇപ്പൊ പു പുട്ട് വരെ ഉണ്ടാക്കും ചെരട്ട വച്ചിട്ട്
ആഹ് അതെ
ആ മാങ്ങ വെച്ചിട്ടും ക്കെ പുട്ട്ണ്ടാക്കണ് പുട്ട് ഇപ്പൊ നലോ പലേ തരത്തില പുട്ട്ണ്ടാക്കണ്
അതെ
ഉമ്
പണ്ടപ്പോ ഒരു പഴം പഴം കൂട്ടിട്ടും മുതിര, കടലൊക്കെ, കൂട്ടിട്ട് തിന്നിന് ഇപ്പ അങ്ങനെല്ല ഇപ്പൊ മാങ്ങ കൊണ്ടും
പൊടികൾ വെച്ച് ഉണ്ടാക്കാറുണ്ട് ചോളപ്പുട്ടുണ്ട്, ചിരട്ടപ്പുട്ട്
ഉം കൊള്ളി പുട്ടും ഉണ്ടല്ലോ അല്ലെ ഉം ഇതുണ്ടാ കൊള്ളിണ്ടാ വീട്ടില്
ആഹ് ആഹ് ഉണ്ട്.
ഉം ഇവിടെ കൊള്ളിയൊന്നും വെക്കാൻ പറ്റുന്നില്ല മറ്റേ സാധനമില്ലേ നമ്മളേ മുള്ളൻ പന്നി ല്ലേ ആ മുള്ളിങ്ങനെ ഇതാക്കണ സാധനം അതൊക്കെ വന്നിട്ട് മാന്തിടണം
ആഹ് മുള്ളൻ പന്നി
ഉം പപ്പായ അതേപോലെ ഞങ്ങള് നെലത്താണ് ആദ്യൊക്കെ വെച്ചെരുന്നത് നല്ലോണം പിടിച്ചു വന്നിട്ട് കായവരായത് അടി വന്ന് മാന്തിയിട്ട് അത് അങ്ങനെ മറിച്ചിട്ടു. അടിൽത്തത് ക്കെ തിന്ന് ഇപ്പൊ ഞങ്ങ എന്താ ചെയ്ത് വല്യ ബക്കറ്റി ല്ലേ ബക്കറ്റ് ഇറക്കി വെച്ചിട്ട് അതി ബക്കറ്റ് അതിന്റെ ഉള്ളിൽ നട്ട് എന്നിട്ടിപ്പ അങ്ങനെ ഉണ്ടായി നമ്മളൊരു ബക്കറ്റിന്റെ ചുറ്റി ഭാഗം നല്ല ഹൈറ്റില് ചകിരി കമിഴ്ത്തിട്ടുകൊടുത്ത് ഇപ്പൊ കേറാൻ പറ്റണില്ല അവർക്ക് ഇപ്പ ആവുമ്പം നല്ലോണം കായുണ്ടായിണ്ട്
ആഹ്
നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടായിട്ട് കാണുമ്പോ ഒരു സന്തോഷല്ലേ ഉണ്ടായി കാണുമ്പോ
ഉം അതെ അതെ പൂച്ചെടികളൊക്കെ ഉണ്ടോ റോസ്
ആഹ് അതൊക്കെ ഉണ്ട് റോസ് ഇല്ല ഇതില്ലേ ബ്ലോസല്ലേ ബ്ലോസം പലേതരം കളറുണ്ട് പിന്നെ നമ്മള് നല്ലെ എലമ്മ അങ്ങനെ കൊറെ വർക്കുള്ള ചെടികൾ ഉണ്ടല്ലോ എല ചെടിയിൽ നല്ല കലാത്തിയൊക്കെ കലാത്തിയ ആഹ് അത് പലേ തരം ഇണ്ട്
ഇവിടെ റോസ് ഉണ്ട് ആ റോസ് ഒക്കെയുണ്ട് പല കളറില റോസയുണ്ട് പനിനീർ റോസ മുട്ടച്ചുവപ്പ് ആ പത്തുമണിയുണ്ട്
മ്മ്
ഉം
അങ്ങനെ ഒരുവിധം ചെടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മള് ച ഭിത്തിയിലൊക്കെ തൂക്കിടുന്ന ചെടയിലല്ലേ നല്ല ഭയങ്കര കളറ് പൂവുകള് അതിനെന്തോ ഒരു പേര് പറയില്ലേ പി മൂ കളറണ്ടായില്ല റോസും ഉണ്ട് ചുവപ്പും ഓറഞ്ചും ഉണ്ട്
ആഹ്
ഉം ശരിയായില്ല
ഏഹ് ക്കെ
ഒരു ഒരു വിധൊക്കെ ഉണ്ട്
ആഹ് ടൈം ഇതിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ പരിപാലിച്ച് നോക്കോ നമുക്ക്‌ സമയം പോണം അറിയില്ലല്ലോ
ആഹ്
ഉം
ടൈം ആയ
ടൈം
പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത്.
ആഹ് പത്ത് മിനിറ്റ് ആയി സമയായി കേട്ടാ ഏഹ് ശരി
എന്ന ശരി
ആഹ്
മ്മ് രാവിലെ ഒരു മാലവർണയുണ്ട്